എന്തുണ്ട്.
ഹലോ
ഹലോ. പറഞ്ഞോ. എന്നെണ്ട് വിശേഷം.
വിശേഷോക്കെ സുഖം. കേൾക്കാൻ പറ്റുന്നില്ലേ. ആഹ് മഴയൊക്കെ ണ്ടോ?
ആഹ് മഴയുണ്ട്. മഴ നല്ല രീതിൽ മഴയുണ്ട്.
നല്ല രീതിയിൽ ഉണ്ടല്ലേ. ഇവിടെ ഇപ്പൊ മഴയില്ല.
ആണല്ലേ.
ഇപ്പൊ ചെറിയ വെയില്
ആഹ് അഹ് ശരി. ഇടക്കിടക്കണോ മഴ. ഉം ഉം മഴ കാരണം തുണിയൊക്കെ ഉണങ്ങാൻ പാടാലേ.
അതെ ഭയങ്കര പാടാ.
ആഹ് ആഹ് കാറ്റടിച്ച് താഴെ പോവും.
കാറ്റുടിച്ച താഴെ പോ ഒന്ന് വാടിയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു.
ആഹ് അതെ അതെ. ഫാനിന്റെ ചോട്ടിൽ ഇട്ടെങ്കിലും ബാക്കി ഉണക്കായിരുന്നു അല്ലേ.
ആം ആഹ് അതെ ഇപ്പൊ നനവോടെ കൊണ്ട് ഇടാൻ ഒക്കൂല്ലല്ലോ.
ആഹ് അതെ തെ. കഴിച്ചോ?
കഴിക്കാറായില്ലല്ലോ.
ആഹ് ആഹ് രാവിൽത്തെ എന്തായിരുന്നു.
രാവിലെ സ്പെഷെലായിട്ടൊന്നും ഇല്ല.
ആഹ് ആഹ് ആഹ് ശരി. ആഹ് ആഹ് ആഹ്.
ഉം മക്കളൊക്കെ പോയോ?
ആഹ് കുട്ടികളല്ലാം സ്കൂളിൽ പോയി. അവ്ടെ.
ഇവിടെ എനിക്ക് ചെറിയ മക്കളാണ് മൂ മൂന്നര വയസ് സായ ഒരാളും മൂന്ന് മാസായ ഒരാളും
ആഹ് ശരി ശരി വഴക്കുണ്ട് ഇളത്
ആഹ് വഴക്കാ ഉറക്കൊന്നുല്ല
ആണല്ലേ ആഹ് ആഹ് ആഹ് ശരി അപ്പൊ ഉച്ചക്ക് എന്താ കഴിക്കാന് ആണല്ലേ
ഉച്ചക്കിനിയ് ആഹ് കൊച്ചിന് മൊട്ട ഭയങ്കര ഇഷ്ടണേ അപ്പൊ മൊട്ട ബിരിയാണി വെച്ചേ
ആഹ് അഹ് ശരി ആഹ് പിള്ളേർ ഒന്ന് വലുതായല് ഇച്ചി നട നടക്കാരൊക്കെ ആകുമ്പോഴേ ഒരു നടക്കാറൊക്കെ ആകുമ്പ രക്ഷപെട്ട് തോന്നും പക്ഷേ നടത്തം ഓട്ടമായിരിക്കും
അതാ പിന്നെ ഒരു സാധനം തറാൻ വെക്കൻ വക്കത്തില്ല
ആഹ് അത് തന്നെ എല്ലാം വായിലായിരിക്കും
ഉം ആഹാരൊക്കെ ആയോ
ആഹാരം ആ ആയികുട്ട സ്കൂളി പോവാന്നുള്ളോണ്ട് രാവിലെ ആവും ആ ആ അതുകൊണ്ട് ഉച്ചക്ക് വേറെ വെ വെക്കണ്ട ഉണ്ട് ആഹ് അവടെനി വെക്കണോ അപ്പൊ അ ഇവ്ടെ ഇപ്പൊ ആഹ് അല്ല എ ഫുഡ് കഴ ഇനി ഉണ്ടാക്കണോന്ന് ഉച്ചക്കത്തേനെ
ഇല്ല
അഹ് അഹ് അഹ് ആഹ് ആഹ് ശരി ആ അവുന്നള്ളൂ ആഹ് അതെ അതെ ഇവിടെ മഴണ്ട്
ആഹ് അല്ല വെള്ളത്തിന് സൗണ്ട്ക്കുന്ന അതാ ചോദിച്ചേ മഴണ്ട
ഉം നല്ല മഴ പെയ്യുന്നുണ്ട് രാവിലെ അത്ര മഴയില്ലായിരുന്നു ഇപ്പഴാ മഴ
ആഹ് ആഹ്
ആഹ് ഏ അത് മഴ നോക്കി നിക്കുവായിരുന്നോ
മയനോക്കി നിക്കുവായിരുന്നു
ആഹ് അതെ അതെ എ എന്താണ് ചെയ്യാനൊക്കെ ഇഷ്ടം പച്ചക്കറിയൊക്കെണ്ടോ
പച്ചക്കറിയാ ഉണ്ടുണ്ട് നമ്മളവിടെ വീട്ടിലെ ആഹ് മുളക് തക്കാളി അങ്ങനെ ചെറെ ചെറെ സാധനങ്ങളൊക്കെ വീട്ടിതെന്നെ ആക്കും
ആഹ് ഉണ്ടല്ലേ അത്യാവശ്യംള്ളത്
ആ അത്യാവശ്യള്ളത് കറിവേപ്പില മുളക് തക്കാളി അങ്ങനെയൊക്കെ
അഹ് ആഹ് ആഹ് ഫുഡൊക്കെ ഉണ്ടാക്കാൻ ഇഷ്ടവാണോ
ആഹ് അതെ അതെ ഇഷ്ടാണ് അതിനി അത് ഇഷ്ടപ്പെട്ടല്ലേ പറ്റത്തുള്ളൂ ഇനി
ആഹ് അത് തന്നെ യൂട്യൂബിലൊക്കെ നോക്കി ഉണ്ടാക്കോ വെറൈറ്റി പരീക്ഷിക്കാൻ ഇഷ്ടണോ അതോ
ആഹ് ഇവടെ വെറൈറ്റി ഞാൻ തന്നെ പരീക്ഷിക്കുന്ന
ആണല്ലേ പിള്ളക്ക് കൊച്ചിന ഇഷ്ടമാണോ
ആഹ് കൊച്ചിനെ ആ അതെ ഇഷ്ടവാ
ആഹ് ആഹ് ആഹ്
നമ്മള് ആ സ്പെഷ്യലായിയിട്ടൊക്കെന്തെങ്കിലുക്കെണ്ടാക്കി കൊടുക്കുന്നതൊക്കെ വല്യകാര്യ
ആണല്ലേ.
പറയും സ്കൂളിലോട് അത് തന്നാ മതി.
ആഹ് ആഹ് ആ ആഹ് ശരി ഉം.
മക്കളൊക്കെ എത്ര പ്രായുള്ള?
മ ഒ ര ഒരാള് എൽ കെ ജി ഒരാള് നാലില്.
ആഹ് ചെറിയ മക്കളാ.
ആഹ് ചെറിയ മക്കളാ. രാവിലെ എണീപ്പിച് വിടാനാാണ് പാട് മഴയൊക്കെ ആണെങ്കിലെ
ആഹ് അവരങ്ങ് കെടക്കുംല്ലേ.
ആഹ് അവധിക്ക് നേരത്തെ എണീക്കുവായിരുന്നു ഇപ്പൊ സ്കൂള് തുറന്ന പ്പംഎണിക്കാന പാട്. ഏഹ്. അതെ അതെ അവധിയാണെങ്കി എണീറ്റോളും അതെ അതെ.
ഇത്ര നേരം നേരത്തെ എഴുന്നേറ്റാലും വീട്ടി തന്നെയല്ലേ?
ആ അതന്നെ അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ്ന്ന് പർഞ് കെടക്കും അത് അഞ്ച് മിൻറ്റും പ ത്ത് മിൻറ്റൊക്കെ ആവും അതോണ്ട് നേരത്തെേ വിളിച്ചു തൊടങ്ങും. ഇല്ലെങ്കിപിന്നെ പോകാൻ താമസിക്കും.
ആഹ്. ചോടൊക്കെ കൊണ്ട് പോകോ കൊച്ചുങ്ങള്?
ഏഹ് സ്കൂളില് ഫുഡാണോ?
ആഹ് അതെ.
ആഹ് കൊണ്ടോവും കൊണ്ടോവും കൊണ്ടോവും കഴിക്കോം ചെയ്യും.
ആഹ്.
ആ കൊണ്ടോകുന്നതും ഇപ്പൊ ഇഷ്ടമില്ലാതാണേലും ടീച്ചർമാര് പറയുന്നോണ്ടാന്ന് തോന്നുന്നു അത് മൊത്തം കഴിച്ചിട്ടേ വരൊള്ളൂ പക്ഷെ ഇവിടെ വീട്ടിലാണെങ്കി കഴിപ്പി പിക്ക്യാൻ ഭയങ്കര പാടാ.
ഉം അതെല്ലാട്ത്തും അങ്ങനെയാ.
ആഹ് ഓ. ചെറ് ചെറ്തിനെക്കാട്ടിലും കഷ്ടമാണ് വല്യ പോ വെച്ച്. ആഹ് ആ ചെറുത് പിന്നേ വാരി കഴിക്കും. വല്ല്യതിനെ ഇപ്പോഴും വാരി കൊടുത്താല് അത്രയും സന്തോഷം. ഏ അങ്ങനെ രണ്ടു പേരും കൂടെ ഇവരും കൂടെ പോയിട്ട് വരും ഇവിടുന്ന് ഒത്തിരി കുട്ടികളുണ്ട് പോകാന്.
ഓ.
ഇപ്പം എല്ലാരും കൂടെ ഒരുമിച്ചങ് പൊക്കോളും.
ജോലിയൊക്കെ ഒതുങ്ങിയോ?
ജോലി ആ ഇനി ഇച്ച തൊടക്ക്യാന് പിന്നെ കൊർച്ച് തുണി സൊന്നിട്ത്ത് തേച്ച് വെക്കാ മാത്രം. ഇല്ലെങ്കി തേച്ച്‌ വെച്ചില്ലെങ്കി ഇനി തണുപ്പൊക്കെ ആയതോണ്ട് പാടായിരിക്കും അങ്ങനെ കൊർച്ച് ജോലികൾ മാ അത്രേള്ളൂ അവിട്ത്തെ ജോലിയൊക്കെ ഒതുങ്ങ്യോ?
ക്ലീനിങ്ങ്ല്ല ക്ലീനിങ് ഒതുങ്ങില്ല ബാക്കില്ല
ആ ആഹ് ബാക്കിയെല്ലാം ഒതുക്കി വെച്ചിട്ട് പെരെ തൊട ക്കാനും കൂടെ ഉള്ളൂ എനി
ആഹ് ആഹ് എന്തെയ്യ്ന്ന്? തുടയ്ക്കാനേ ഉള്ളൂ പിന്നെ തുണി അത് നടക്കില്ല.
ആഹ് ആഹ് ആഹ് മഴ കാരണം കൊണ്ട് മടിച്ച് നിക്കു വാരുന്നു. മഴയാമ്പം മഴ ഒരു വല്യ പ്രശ്നം വെയിലാമ്പം വെയില് വല്യൊരു പ്രശ്നം.
അതാ അഹ് എന്ത് വന്നാലും പ്രശ്നാവു
അതു തന്നെ ഏഹ് പി പിന്നെ എന്തണ്ടാ?
സുഗാ സുഖായിട്ട് പോണ്. നിങ്ങള് ജോലിക്കെല്ലം പൊക്കൊണ്ടിരുന്നെ ആണോ?
ആഹ് ജോലിക്ക് പൊക്കോണ്ടിരുന്നതാണ്.
ഇപ്പൊ പോ ആഹ് ഇപ്പൊ പോുന്നുണ്ടോ?
ഇല്ല ല്ലല്ല. ഏ ഏ കു ള്ളേർ സ്കൂള് വിട്ട് വന്ന് കഴിയുമ്പോ ആള്
ആഹ്
ഞങ്ങള് തന്നെ ഉള്ളൂ. അപ്പം ആഹ് ഇല്ലാത്തോണ്ട് പോകുന്നില്ല അപ്പം.
ആഹ് ആഹ്
ആഹ് അല്ലെങ്കി ആ ഒരു സമയം കണക്കാക്കി എന്തേലും ജോലിക്ക് പോണേയ്നി. എന്താ ട്യൂഷൻ അങ്ങനെയൊക്കെ ഉണ്ട്.
ആഹ് ഞാം കല്യാണത്തിന് മുന്ന പൊക്കൊണ്ടിരുന്നതാ. ഇപ്പല്ല.
ആണല്ലേ.
മുന്നെ ആഹ് ഇപ്പൊ രണ്ടു പേരുണ്ടല്ലോ രൺ ണ്ടും കുഞ്ഞുങ്ങളല്യോ
ആഹ് അതെ അതെ പിള്ളാരുടെ ഇതിലാണ് ശരിക്കും നമ്മള് എല്ലാം ത്യാഗം ചെയ്യുന്നെ.
അതാ.
എആഹാ ജോലിയും എല്ലാം. ഞാനും രണ്ടാമത്തെ ആളുണ്ടായി കഴിഞ്ഞിട്ടായിരുന്നു.
അആഹ്
ഏഹ് ഹസ്ബൻഡിവിടില്ല. അതുകൊണ്ട് ഒരാളില്ലാതെ പറ്റില്ല വീട്ടില്.
ആഹ് ശരി.
ഉം ഉം പി പാട്ടൊക്കെ കേക്കാൻ ഇഷ്ടാണോ? ന്തൊ എന്തോ?
വേറെ വേറെ മാറി താമസിക്കുവാണല്ലേ?
അല്ല ഞ ആഹ് വാടകക്ക് ഞങ്ങള് മാത്രെ ഉള്ളൂ.
ആഹ് അതാ ചോദിച്
ആഹ് വീട്ടില്.
അല്ല ആരും ഇല്ലന്ന് പറഞ്ഞപ്പ ചോദിച്ചയാ.
ആഹ് അല്ലല്ലല്ല. അ വ ഹസ്ബ അവരെ ആ അച്ഛനും അമ്മയും ല്ല.
ഓഹ് ഓഹ്
ആഹ് ബാക്കി സിസ്റ്റേഴ്സാ അവര് കല്യാണം അവരെല്ലാം കല്യാണം കഴിഞ്ഞ് പോയവരാ. ഉം ഉം
അങ്ങനെ ഓഹ്
പിന്നെ പാട്ടൊക്കെ കേക്കാൻ ഇഷ്ട്ടാണോ
പാട്ടൊക്കെ ആത അതേ ചുമ്മാതിരിക്കുമ്പോ അത് തന്നെയാ ജോലി കൊച്ചിനെ ഒറക്കുമ്പഴും ചുമ്മായിരിക്കുമ്പഴെക്കെ അത് തന്നെയാ ജോലി
ആഹ് ആഹ് കേട്ടോണ്ടിരിക്കും ഉം ഉം ഉം
ഒരു ഹെഡ്സെറ്റും വെച്ച് പാട്ട് കേട്ടാ കൊച്ചുങ്ങക്കും ബുദ്ധിമുട്ടാവൂല്ല അവര് കിടന്ന് ഒറങ്ങേം ചെയ്യും നമ്മള് റിലാക്സാവും
ആഹ് ആഹ് ആഹ് ഞങ്ങ എനിക്ക് പാട്ട് ഒറക്കെ വെച്ച് കേക്കുന്ന ഇഷ്ട്ടാ ഞാനൊറക്കെ വെക്കേം ചെയ്യും പക്ഷെ നമ്മള് കേക്കുന്ന പാട്ടല്ലല്ലോ ഇവര് പിള്ളേര് കേക്ക അവർക്കിഷ്ട്ടൊള്ളത്.
ആഹ് എനിക്ക് ഇപ്പത്തെ പിള്ളേര് കേക്കുന്ന പാട്ടുകളാ ഇഷ്ടം. ഒല്ല സിനിമയത്തെ അങ്ങനത്തേക്ക അപ്പം ഏഹ് കൊച്ച് ഒണന്നിരിക്കുന്ന സമയത്ത് സ്പീക്കറിലൊക്കെ വെക്കും നമ്മള്. സ്പീക്കറിൽ വെക്കേം ആഹ് നാത്തൂന്റെ മോനും മൊ എന്റെ മൂത്ത മോളും കൂടെ ഡാൻസ് കളിക്യേക്ക ചെയ്യും. അഹ് കൊച്ച് ഒറങ്ങുമ്പ പിന്നെ അത് പറ്റൂലല്ലോ പൊടിക്കൊച്ച് ഒറങ്ങുമ്പഴേ വല്ല പ്പഴാ ഒറങ്ങുന്നത്.
ആഹ് ഇവിടെ എന്റെയും പിള്ളാർടേം പാ ട്ടിൻ്റെ ടേസ്റ്റ് വേറയാ അതുകൊണ്ട് ഞാൻ വെക്കുന്നത് അവരു വന്ന് മാറ്റും. അവര് വെക്കുന്ന ഞാൻ മാറ്റും. പിന്ന അവര് സ്കൂളി പോയി കഴിഞ്ഞിട്ടാണ് പാട്ട് വെക്കല്.
ആഹ് ഇവിടത്തെ പേരന്റ്സ് അങ്ങനെയാ. അവര് വെക്കുന്നത് പണ്ടത്തെ പാട്ടുകളല്ലേ. അപ്പൊ അതൊന്നും മക്കക്ക് പറ്റൂല. അവര് പോയി മാറ്റും. പിന്നെ അടിയാ ഇത് വെച്ചാ മതി അത് വെച്ചാ മതി
ആഹ് ഞാനിതെല്ലേ വെച്ചേന്നക്കെ പറഞ്ഞ് വഴക്കൊണ്ടാവും
ആഹ് ഞാനല്ലെ ആദ്യം വെച്ചത്. അപ്പ മോൻ പറയും നാത്തൂന്റെ മോൻ നാത്തൂന്റെ കൊച്ചു പറയും ഇതെന്റെ സ്പീക്കറല്ലേ എന്റെ സ്പീ ക്കർൽ എനിക്ക് ഇഷ്ട്ടൊള്ള പാട്ട് വെച്ചാ മതി.
ആഹ് അതന്നെ എന്തായാലും ഞ ങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി വെച്ചോണ്ടിരിക്കും ആഹ് അത് തന്നെ ഉം ഉം നാല് മണിക്കൊക്കെ എന്തേലും സ്പെഷ്യലായിട്ടൊക്കെ ഇണ്ടാക്കുവൊ
ആഹ് ഇന്നിപ്പൊ കൊച്ച് സ്കൂളി പോയില്ല പ്ലേ സ്കൂളി പോകുന്നതാ ഇന്ന് പോയില്ല വയ്യാത്തോണ്ട് അവള് പോകുന്ന ദിവസം ആണെങ്കില് ആഹ് വൈകിട്ടവര് വരുമ്പോഴേക്കും എന്തെങ്കിലും അത് വേണം അത് നിർബന്ധവാ
ആണല്ലേ
അപ്പ ഈ എണ്ണക്ക പലഹാരം തന്നെ വേണോന്നൊന്നു ഇല്ല
ആഹ് ആഹ് എന്തേലും ഉണ്ടാക്കി കൊടുത്താ എന്തേലും ഒന്ന് കഴിക്കാൻ കിട്ടിയാ മതി
അതാ ബ്രെഡ് ടോസ്റ്റ് ചെയ്തതോ അല്ലെങ്കി മാഗിയോ എന്തായാലും മതി ഇനിയിപ്പം അവില് വേവിച്ച ആയാലും കൊഴ പ്പില്ല പക്ഷെ ആ സയത്ത് ചായൻന്റുടെ എന്തെിലും കി
എന്തേലും വേണം ആഹ് ഇവിടെ അതെ നമ്മള് പിന്നെ ശീലിപ്പിക്കുന്നപോലെ എപ്പഴും എപ്പളും ഇങ്ങനെ കഴിക്കാൻ വരുമ്പ കൊടുക്കുന്നോണ്ട് അവർക്കത് ഒരു ശീല
ആഹ് ആഹ് ഇവടെ ആദ്യക്കെ കൊടുക്കൂലായിരുന്ന്. ഇവളെ പിന്നെ അങ്കവാടി വിട്ട് പറഞ്ഞ വരുമ്പോ വൈകീട്ട് വരുമ്പോ അവട്ന്ന് കഴിച്ചാലും നമുക്കൊരു സമാധാനം കാണൂലല്ലോ.